പ്പ കേൾക്കു ന്തൊക്കെയാ വിശേഷം?
നല്ല വിശേഷങ്ങള് അവിടെന്താ വിശേഷം?
നല്ല വിശേഷം നല്ല മഴയാണല്ലോ. അവിടെ മഴണ്ടോ?
ഇവിടെ അതെ നല്ല മഴയാണ്. രണ്ടൂസായി നല്ലോണം മഴ പെയ്യ്ന്ന്ണ്ട് നിർ ത്താതെ പെയ്യുന്നുണ്ട്.
അതെ അതെ ന്നലെക്കെല്ല മഴായിരുന്നു ന്ന്പ്പോ രാവിലെക്ക കൊർച്ച് ച്ചൊരു പിന്നെ തൊടങ്ങി വീണ്ടും മഴ ഉം പിന്നെന്തയ് ഫുഡൊക്കയ്ഞ്ഞോ? ആഹ് ഇപ്പൊ കേൾക്കുന്നുണ്ടോ ഇപ്പൊ കേൾ
കൊഴപ്പൊന്നുല്ല എടക്കൊന്ന് കട്ടാവണൊള്ളൂ ആഹ് കേക്കണ്ട്
ആഹ് അയ്ശേരി
പിന്നെന്താണ്പ്പൊ ഇപ്പൊ ഞാന് ഇപ്പന്റിമ്മച്ചീടെ വീട്ടിലാണ് അപ്പോ ആ ഇവിടെ നല്ല തണുപ്പുള്ള സ്ഥല നല്ല തണുപ്പുണ്ട് ഇവിടെ അവിടെ ഞങ്ങൾടെ വീട്ടില് ഇത്രേം തണുപ്പുണ്ടായിരുന്നില്ല മ് ഇപ്പവിടെ ഭയങ്കര തണുപ്പാണ് ഇവിടേം എല്ലാടത്തും നല്ല മഴയാന്ന് തോന്ന്ണ്ട്
പ്പം കൂടാതെ മഴയല്ലേ ആഹ് മഴന്നെ
ആഹ് അതന്നെ മഴയായത് കൊണ്ടാണ് ട്ടോ അങ്ങനെ കുന്ന് പ്രദേശൊന്നല്ല എങ്കിലും ആഹ് മഴ പെയ്ത് കഴിഞ്ഞാ പെ ട്ടന്ന് തണുക്കുന്ന സ്ഥലം അത് കാരണം ഭയങ്കര തണുപ്പാണ് അങ്ങനെ പോകുന്നു ചെലനേരം കോകും ഒറ ഒറ ഓഹ് നല്ല ആഹ് ഇണ്ട് ണ്ട് നല്ലോണം ണ്ട് അവരി രാത്രി ഉറങ്ങാൻ അതു കാരണം നല്ല സുഖാണ് ഞങ്ങൾടെ വീട്ടില്ന്ന് പറഞ്ഞാലെ ഭയങ്കര കൊതുകൊക്കെ ഇണ്ടാവും അപ്പൊ നമുക്ക് തണുപ്പണെങ്കി ലും മഴയാണെങ്കിലൊക്കെ ഈ വാതില് തൊറന്നിട്ട് ജനല് തൊറന്നിട്ട് കിടന്നൊറങ്ങാനൊന്നും പറ്റില്ല കൊതുക് ഉള്ള കാരണം നമുക്ക് അട അടക്കാനല്ലേ പറ്റുള്ളൂ
ചുറ്റും
ഇവിടെ പിന്നെ അങ്ങനെ ഒരു വകുപ്പില്ലാത്കാരണം ഭയങ്കര സുഖാണ് എ ഞങ്ങൾടെ വീട്ടിന്റെ അവിടെ അങ്ങനെയല്ല ഇവിടേം കാടില്ല ന്നാലും വീടുകളൊക്കെയാണ് കാടുകളൊന്നുല്ല പക്ഷെ
അ
പക്ഷെ നല്ല വരുമ്പോൾ ഒരു ഉള്ളിലോ
അടുത്ത് വീടുകളൊക്കെണ്ടോ
ആഹ് അടുത്തടുത്ത് വീടുകളൊക്കെ ണ്ട് ദേ തൊട്ട് തൊട്ടാണ് വീടുകള് പക്ഷെ എങ്കിലും ഇങ്ങനെ അധികം ഇങ്ങനെ കൊറച്ചള്ളിലേക്കുള്ള ഓഹ് വീട്കളുണ്ട് വീട്കളുണ്ട് ഉം
ഞാൻ പറഞ്ഞു കൊറേ കഴിഞ്ഞിട്ടാണൊ ങ്ങക്ക് കേൾക്കുന്നെ
ഇല്ല എനിക്ക് കേക്കണുണ്ട് ആഹ് ഇല്ല അധികം ഗ്യാപ്പ് ഗ്യാപ്പ് ഇല്ല എന്നാലും കേക്കണ്ട് ഇനിക്ക് കേക്കണ്ട് കൊഴപ്പല്ല ഞാ ഞാൻ പറയണെ ഇനി അങ്ങോട്ട് വൈകിയാണൊ കേക്കണെന്നറിഞ്ഞുട
അല്ല ഇവിടേം ഗ്യാപ്പൊന്നുല്ല നോർമലായിട്ട് കേൾക്കുന്നുണ്ട് അല്ല ഞാനിനിക്ക് ഞാൻ പറയണത് ഇനിക്കന്നെ എക്കോ അടിക്കുന്ന പോലെ തോന്നുന്നുണ്ട്
ഇന്റെ അടിക്കണില്ല കൊഴപ്പല്ല ക്ലാരിറ്റിണ്ട് പിന്നെ ഇത്തിരി ലേറ്റ് ആവ്ണ്ട്ന്ന് തോന്നാ അത് സാരോല്ല ഭക്ഷണം ഇന്ന് എം ഇന്നെന്തായിരുന്നു ചോറ്, മീൻകറി
ആണൊ എന്നും മീൻ വാങ്ങിയ്ക്കോ
ആഹ് ഇവടെ ഇത്തിരി മീൻ കിട്ടല് കൊറവാണ് നല്ല മീനൊന്നും കിട്ടില്ല
അയ്ശെരി ആ ഉം റോഡ്
ന്ന സ്ഥലാണ്.
അയ് ശെരി അങ്ങനെ രാവിലെ ഒന്നായിട്ട് വെക്കലാണോ? ഉച്ചക്കെക്കും രാത്രിൽക്കൊക്കെ?
അതെ അതെ അതെ ഉച്ചക്ക് ഇണ്ടാക്കുന്ന ഭക്ഷണം തന്നെയാണ് ഇവിടെപ്പോ. ഹ് എന്റെ ഉമ്മച്ചീടെ വീട്ടിലാണ് ഞാനിപ്പോ. ഇവിടെള്ളത് എന്റെ ഉമ്മച്ചിയുടെ ഉമ്മയും വാപ്പ ഒരു മാമയാണൊള്ളെ. അപ്പവരൊക്കെ പ്രായായവരാ എല്ലാരും. നല്ല നല്ല പ്രായുണ്ട്. അപ്പൊ ഇവിടെ ഹ് പണി ചെയ്യാൻ വേണ്ടീട്ടൊരിത്ത വരും അപ്പ ആ ഇ
ആഹ്.
അപ്പൊ ആ ഇത്തയാണ് ഭക്ഷണൊക്കെ വെക്കണത് ഇവിടൊരിത്ത വരുന്നുണ്ട്.
അയ്ശെരി. അപ്പൊ അവര് ഭ
ആഹ് അപ്പൊ അവര് വെച്ചിട്ട് പോവും. ആഹ് അതന്നെ അതന്നെ അവരാവിലെ വരും രാവിലത്തെ ഭക്ഷണം ഉച്ചകലത്തെ ഭക്ഷണം. ഉച്ചക്കല്‌തെന്നെ രാത്രിത്തേക്കും അങ്ങനെ. ഇല്ല ഇപ്പൊ പോന്നില്ല. എന്ക്കൊരു മോനുണ്ട് അപ്പൊ അവന് രണ്ട്‌ വയസായിട്ടുള്ളൂ.
ആണോ അയ്ശെരി കുട്ടി ചെറുതായോണ്ടാണോ ആദ്യം എന്തിനേലും പോയിരുന്നോ.
രണ്ട്‌ വയസ്സാ. ഇല്ല ഞാന് കോഴ്സ് കഴിഞ്ഞ്. ഞാനതിന്റെ ഇന്റേൺഷിപ്പ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഗർഭിണിയായത്. അപ്പൊ പിന്നെഏഹ്ഹ് ഉം പൂവാൻ പറ്റിയില്ല. അപ്പൊ ഞാ പിന്നെ പൂവാൻ പിന്നെ ഇവൻ നായോണ്ട് പിന്നെ വന്നിട്ട് പിന്നെ പോവാനും പറ്റിയില്ല പിന്നയിപ്പൊ ഒന്ന് എവിടെങ്കിലും ആക്കുന്നത് വരെ വേറൊന്നും ചെയ്യാനും പറ്റില്ലല്ലോ എന്നാലും പയ്യെ ഞാനിപ്പ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ നോക്കി തുടങ്ങിയിട്ട്ണ്ട്‌. എന്തേലും ചെയ്യണം പിന്നെ നമ്മള് വേക്കണോന്ന് വിചാരിച്ച വച്ചാലും കൊച്ചിനും ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഈ അംഗൻവാടി പോലുള്ള സ്ഥലങ്ങളിൽ അവരെടുക്കൂല്ലല്ല. മൂന്ന് വയസൊക്കെ ആവാതെ എടുക്കൂല്ല അതാ. അപ്പൊ അത് ചെടികള്. ആ ചെടികൾ ഇവിടെ ഇപ്പ കൊർച്ച് ചെടികളൊക്കെണ്ട്. പിന്നെ ഇ ചെടികളക്കാളും മറ്റേ ഇങ്ങനെ പ്ലാവ് മാവ്.
പ്ലാവ് മാവ് ചക്കണ്ടോ ചക്കക്കെ ഇഷ്ടാണോ?
ആഹ് ചക്കണ്ട് ചക്കണ്ട് ചക്ക എനിക്കങ്ങനെ വല്ല്യ ഇല്ല്യ. തിന്നും അതൊക്കെ കൊർച്ച് കൊറ്ച്ചൊക്കെ തിന്നും എനിക്കങ്ങനെ വല്യെ. ആ ആ അതിനോടുള്ള ആർത്തി അങ്ങനെയൊന്നുല്ല ഭയങ്കര കൊതിയൊന്നുല്ല. കാണുമ്പോ ഒന്ന് രണ്ട് പീസക്കെടുത്തിന്നും എന്തായാലും ചെല
ചക്കകള്ടെ എന്തെങ്കിലും വിഭവങ്ങളെക്കെ.
പറഞ്ഞേ ഭയങ്കര കാര്യല്ലേ? ഞാൻ ഒരുവട്ടാക്കിട്ടിണ്ട് ചക്ക വെച്ചിട്ട് ചക്ക. അട ആഹ് അടന്നല്ലേ പറയാ. അതെന്നെ ചക്ക അട ഇണ്ടാക്കിയിട്ടിണ്ട് ഒരു
എലേലൊക്കെ വെച്ചിട്ട് ആവി കൊള്ളിച്ചിട്ട് അങ്ങനെയാണോ?
ആഹ് അതെന്നെ അതെന്നെ അതുപോലെ.
ശെരി അപ്പൊ ഈ ചക്ക എൽ എങ്ങനെ മിക്സിലിട്ട് അരിച്ചിട്ടിണ്ടാക്കണതാ?
ഞാൻ ചെയ്തതേറ്റവും എളുപ്പത്തിലാണ് നമുക്കൊരു നമ്മളല്ലേ കഴിക്കു. ള്ളൂ നമ്മളുടെ ഒരു ഊഹത്തിനനുസരിച്ച് ഞാന് അങ്ങനെണ്ടാക്കിയെ ഞാൻ ആദ്യം ചക്ക എല്ലാം മിക്സിയിലിട്ട് അടിച്ചു. ഏഹ് പേസ്റ്റാക്കി അയിന് ശേഷം ഒരു ഉരുളി വെച്ചിട്ട് നെയ്യില് ഇത് വാട്ടി ഒന്ന് ഇത്തിരി അയിൻ്റെ വെള്ളോക്കെ വലിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് ഒരു ഉ ഒന്ന് വഴറ്റിടുത്ത്. മിക്സിയിലിട്ട് അടിച്ച ഈ ചക്ക അയിനൊന്ന് വഴറ്റിടുത്തിട്ട്. അയിനൊന്ന് ഒന്ന് കൊറച്ചൊന്ന് വെള്ളം അയിന്റെ ഉള്ള കൊറ്ച്ച് വെള്ളം ഒന്ന് വലിയണ പോലെ. അന്നിട്ട് വേറൊരു പാത്രത്തിൽ ശർക്കര പാവ് കാച്ചിയ്ത് ഉരുക്കിത് അതതിലോട്ടൊഴിച്ച് അങ്ങ് മിക്സെയ്ത് ഇളക്കി അപ്പൊ ഒരു പായസം പരിഭവാവൂല അത് കഴിയുമാ ആവശ്യത്തിന് പയ്യെ പയ്യെ കുറച്ച് മറ്റേ വറുത്തരിപ്പൊടി ഇട്ട് അങ്ങനെ അങ്ങ് കൊ കൊഴച്ച് ആയി ഇങ്ങനെയാണെല്ലാരു ഉണ്ടാക്കണ ഇന്ക് അറിഞ്ഞോടട്ടോ അന്നാലും ഞാനങ്ങനെ അങ്ങ് ചെയ്ത്
അരിപ്പൊടിയ
കൊഴപ്പൊന്നുല്ലായിരുന്നു ഇല്ലില്ല ഞാൻ അരിപ്പൊടി തന്നെ വിചാർച് ഓ ആഹ് ല്ല ല്ല ഞാന് അരിപ്പൊടി തന്നെയാണ് ആഹ് പോയി വിക്കാറൊന്നുല്ല അതിനൊക്കെ വെളിച്ചെണ്ണ വേണ്ടേ ആര് സമ്മദി ക്കൂല അത് കാരണം അതൊന്നും ചെയ്യാറില്ല
ണല്ല ചക്ക ഒക്കെ ഓയില് കുടിക്കണ സാധനാ ആഹ് അത് മുങ്ങി പൊങ്ങു വേണല്ലോ മൊത്തത്തില് മുങ്ങണം അപ്പളെ നല്ല ക്രിസ്പിയിട്ട് കീട്ടുള്ളു
ചെയ്യാറുണ്ടോ വീട്ടില് ചെയ്യാറുണ്ട വറക്കാറുണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ചക്ക വറുത്തത്
ആഹ് ഞങ്ങൾ ചെയ്യാറുണ്ട് പച്ചച്ചക്ക വലിയ ചുളക്കെ ആണെങ്കില് ഏഹ് നേർമ അത് കട്ടെയ്തിട്ട് ഉപ്പിട്ടിട്ട് എഹ് ചിലപ്പോ നല്ല വെയിലൊക്കെ ഉണ്ടെങ്കില് വെയില കൊളിക്കും വെയിലത്തിട്ട് നല്ല ഒണക്കും
അ ആഹ് അപ്പൊ ഇതുപോലെ വെ എണ്ണ കുടിക്കലും കുറയും
കുടിക്കൂല ആഹ് അതെ അതെ അമ്മള് നല്ല ഉണക്ക ഇല്ല അധിക എണ്ണ കുടി
അയ് ശരി
അ അപ്പൊ പിന്നെ അങ്ങനെ ഉം അപ്പൊ ഉണക്കി കഴിഞ്ഞാല് പിന്നെറഞ്ഞ കൊറെ ദിവസതെക്ക് കുഞ്ചേയ്യും പ്പീലൊക്കെട്ടച്ചാല് ഹലോ പോയോ ഹലോ എലോ ഹലോ
അ കേക്കാ
ആഹ് അയിന്റെ ഇടയ്ക്ക് എന്ത് കട്ടായി പോയോ
ആഹ് അതന്നെ ഒന്ന് കട്ടായി പോയി ഇവിടെത്തിരി റേഞ്ചിന്റെ വീടിന്റെ അകത്ത് കയറിയാലുണ്ടല്ലോ റേഞ്ച് വെ രൂല
അതെ അതെ ഞാനിവിടെ മേലാണ് മേലെ കൊലായിലാണ് ഇരിക്ക്ന്ന ഇവിടെ നല്ല റേഞ്ച്
അയ്ശരി ആഹ് ഇവിടെത്ത് ഈ പുറത്തിരുന്നാ മാത്രമേ കിട്ടുള്ളൂ അങ്ങന അപ്പൊ പിന്നെ പിന്നെ എന്താണ് അപ്പ അവിടെ ഭക്ഷണക്ക്
ഭക്ഷണം കഴിച്ചിട്ടില്ല മക്കൾക്കൊക്കെ കൊടുത്ത് കൊടുക്കണം ഹസ്ബൻഡ് വന്നിട്ടില്ല വന്നിട്ട് ഒരുമിച്ചു കഴിക്കല്ല ഹസ്ബൻഡ് പിന്നെ കൊളസ്ട്രോളിന്റെ ആളായത് ഭക്ഷണം കഴിക്കകൂല സാലഡാണ് കഴിക്കാറ് രാത്രി ആഹ്
അഹ് ശരി അപ്പം മക്കൾ ആര എത്ര പേരുണ്ട്
എനിക്ക് രണ്ടാളാണ് ഒരു മോനും ഒരു മോളും മോന് രണ്ടാം ക്ലാസ്ൽ പഠിക്കുകയാണ് അല്ല രണ്ടാം ക്ലാസ്സിലാണ് മോള് മൂന്ന് വയസായിട്ടോള്ളു
മൂന്ന് വയസായിട്ടുള്ളു അപ്പൊ അംഗൻവാടിയിലേക്കെ ഇട്ടുണ്ടാവൂല്ലേ
അംഗണവാടിയില ആക്കിട്ടില്ല ഒന്നാമ്മത് ഇവിടുന്ന് ഒരുപാട് പോവാനുണ്ട് അംഗൻവാടിക്കെ
ആ
അഹാ അട്ത്ത അടുത്തല്ല അപ്പം അതില് മടിച്ച് ഇങ്ങനെ ഇരിക്ക പിന്നെ മൂന്ന് വയസായിട്ടേ ഉള്ളൂ
ഓ മൂന്ന് വയസി ക്ക് ചേ ചെർക്കാത്തോ ലാരും അയില് മുന്നേക്കെ ചേർക്കുന്നവര് അയച്ചരണം ആ
രണ്ടര വയസ്സിലൊക്കെ കൊണ്ടോയിഇരുത്തുണോരൊക്കെ ഇണ്ട്
ഉം ഉം
ആപ്പൊ പിന്നെ അത് ദൂരെ ആയോണ്ടാണ് ഞങ്ങള് ഇങ്ങനെ നിക്ക്ണത് കൊണ്ടോയി ആക്കാതെ
ആ അയ്ശരി ഓ ആ കരയോ എങ്ങനേണ് കാണാതൊക്കെ നിക്കോ
കാണാതൊക്കെ നിക്കൊ ക്കെ ചെയ്യും പക്ഷെ ഇങ്ങനെ അംഗൻവാടിയിലൊക്കെ പോയിട്ടുള്ള അവസ്ഥ എന്താന്ന് അറിയില്ല നമ്മൾ ഇത് വരെ കൊണ്ടാക്കാത്തോണ്ടേ
ആ അതന്നെ പിള്ളേര് ഇവനാണെങ്കി ഇത് ഇപ്പ തന്നെ കരഞ്ഞോണ്ടിരിക്കയാണ് ഞാനി ഇവിടെ പുറത്തറങ്ങിന്നിട്ട് ഇതിനൊക്കെവെ ച്ചിട്ട് എന്ത്‌ ചെയ്യുംന്നാണ് ഞാൻ ആലോയി ക്കുന്നത്
അയ്ശരി നമ്മള് കൊർചൊകൊന്ന് മാറി ഇങ്ങനെ നിക്കണം ഇന്നാലേ അവർക്കൊക്കെ കൊർച്ച് ഒരു ഇതാവുള്ളൂ ഇങ്ങന അഗൻവാടിലും സ്കൂൾളും കൊണ്ടോയാക്കുമ്പളെ പക്ഷെ ഇതുവരെ ഇവളും ഇങ്ങനെ വേണം മാറി നിന്നിട്ടൊന്നുല്ല ന്നാലും എങ്ങട്ടേലും പോവുമ്പളൊക്കെ ഇവിടെ ആക്കി പോവൊക്കെ ചെയ്യും
ആഹ് ഹാ ഹാ ഞാനെന്ന വിളിക്ക ശരിയന്നാ ഓക്കെ
ആ ഓക്കെ